ഹലോ
ബ്രോഎവിടെയാണ്
ആ് എവിടെ കുറോ നാട്ടിലൊന്നല്ലറ ജോലി സ്ഥലത്താണ് ഉ ബ്രോന്റെ പാടെന്താ ഇന്നത്തെ കഴിഞ്ഞു ഇന്ന് ശനി ഇനിയിപ്പോ നാളെ ഞായറല്ലേ സൺണ്ടേലീവാണ് ഉം പി മറ്റന്നാളള്ളു
അപ്പൊ കൊറച്ചായിട്ട് വർക്കിനൊന്നും പോണില്ല അതുകൊണ്ട് ഇപ്പ വീട്ട ലെൻ മതി വ ഇന്റെറെ കൂടെങ്ങന ഇരിക്കുവായിരുന്നു അതിന്റെ ഇടക്കല്ല ഞ പിന്ന റീൽസിങ്ങനെ തോണ്ടുവായിരുന്നു
ആ
ആമ്മ പണ്ടത്തെ ഈ സ്കൂളത്തെ ടീച്ചർമാരൊക്കെ ഇല്ല അവരൊക്കെ ചെവു റീൽസൊക്കെ കണ്ടിന് നമ്മുടെ മലയാളം ടീച്ചറൊക്കെല്ലേ ഒരു പണ്ടത്തെ തോരു ഈ വയസ്സായിട്ടൊക്കെ വരുന്ന മലയാളം ടീച്ചറൊക്കെ അങ്ങനെ ഒരു സ്നേഹനിധി അമ്മ നുള്ള ബെയിസില് ഒരു അങ്ങനെ റിൽസില്ലിങ്ങനെ വരുന്നേ കാണാം അപ്പ പിന്നെ ഒരുര് നൊസ്റ്റു ചില്റദേൽ
അപ്പൊ ഇങ്ങനെ ആലോചിച്ചു പോയില്ലേ പണ്ടത്തെ കാലത്തിലേക്ക് പണ്ടത്തെ ടീച്ചർമാരെയും എന്തൊക്കെ ഉ ആ ഞാനടുക്ക അലോയിച്ചു ഞാനിവിടെ ടീച്ചറാണ് സ്കൂള് അപ്പൊ നഞമ്മളത് ഇങ്ങന ഇത്‌ എടക്ക് ചിലപ്പോ ഇങ്ങനെ ഓർമ്മ പോവും നമ്മൾ ടീച്ചർ നമ്മള നഞമ്മള ഇവിടെ എത്തൻ കാരണകാരായ കൊറേ ടീച്ചർമാരുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഫുള്ള് സ്വാധീനം ചെലത്തിട്ടുള്ള കൊറേ ടീച്ചർമാര് അവര് എടുത്തടെ അങ്കണവാടി തൊട്ട് ഏ ഇതുവരെ ഉ നമ്മൾ എത്ര പൂർത്തയാക്കിയ അതുവരെ നമ്മള് സ്വാദനിച്ച ടീച്ചർമാരുണ്ട് മൂ
സത്യം പറഞ്ഞാ ആ സ സത്യല്ലോ സത്യ എനിക്കും അങ്ങനെ തന്നെ ഞാന എനിക്ക് അങ്ങനെവാടിയിൽ രണ്ട് വർഷത്തേക്ക പഠിച്ചിരുന്നേ കുറച്ച് നേരത്തെ കൊണ്ട് ചേർത്തുണ്ട് അതിന ശേഷ കണ്ട സത്യയിട്ടും അ കാരണം നമ്മൾ ആ പ്രായത്തില എൽ കെ ജി യു കെ ജി അത്ര എടാ ഇല്ല ഉ അങ്ങനെ ആഗനവാടികഴിഞ്ഞിട്ട് നേരെ നീ ഒന്ന് ആഗനവാടി കഴിഞ്ഞിട്ട് നേരെ ഒന്നാ ക്ലാസ്സ്‌
അതെ അതെ അതെ അന്ന് എൽ കെ ജി എൽ കെ ജി അങ്ങനൊന്നില്ല ഒരുപാട് പഠിച്ചൊരാളാട്ട് നേരം
ആ പിന്നെ ഇതാ സി ബി എസ് സിക്ക് ഇണ്ടായിരുന്നിലെ മലയാളംക്ക് പിന്നെ അതൊന്നും നാൻ പിന്നെ പോയിട്ടില്ല ഞാനന്നന്ന് മലയാള മീഡിയായതോണ്ട് നല്ല സത്യ പറഞ്ഞ ഈ ഒന്നാം ക്ലാസിലേക്ക് പഠിച്ച് കേറുമ്പോ നമുക്ക് ആദ്യായിട്ട് അ ആ ഇ ഈ ഇപ്പ ആദ്യായിട്ട് ആദ്യത്തെ അക്ഷരോക്കേ പഠപ്പിച്ചു തരുമ്പോ നമുക്കെന്നെ അത്ഭുതമാണ് ഇതാണല്ലേ അഷരം ഈ ടീച്ചർമാരൊക്കെ പറഞ്ഞെരുമ്പോൾ അതൊക്കെ ഒരു അത്ഭുതകരമായിട്ട് തൈമ
അതെ അതങ്ങനെയണ് ഇപ്പൊ ഈ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി ഇവര് പുതിയ എന്തെങ്കിലുമൊക്കെ ക്കുമ്മള് കാണുമ്പോളങ്ങനെ കൗതുകത്തോടെ ചിറിച്ചിട്ട് വരി കണ്ണൊക്കെ തുറന്നടി ചെറിയ കുട്ടികള് അങ്ങനെ ആയിരിക്കും അതേ അവസ്ഥയില് നമ്മളിപ്പ സ്കൂള് പോയിട്ട് എ അക്ഷരം പഠിക്കുമ്പഴും ഓരോ വാക്കുകൾ കേൾക്കുമ്പളും എ ഇമ്മെതെന്ത് പുതിയ സംഭവം ആഹ് ഒരു ആഹ് ഒരു അവസ്ഥയിലായിരിക്കാം നമ്മളി ണ്ടായിരിക്ക ആ ടൈമില്
സത്യം പർഞ്ഞ ഓ ആയിതിത്തെ അക്ഷരല്ലേ ആഹ് ന്ന്ല്ലൊര് പക്ഷേ നമ്മള് ആ ദ്യായിട്ട് എഴുതാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കു ക്കിനിടു സന്തോഷം ഇണ്ടാവും ഇടീച്ചർ നമക്ക് ഇങ്ങയക്ക പഠപ്പിച്ചു തന്നാ നമ്മളിത് പഠിച്ചു കഴിഞ്ഞു അപ്പൊ ടീച്ചറ മനസ്സിലൊരു ഒരു സന്തോഷു ണ്ടാവും ഒന്നാം ക്ലസില് നമുക്കക്ക പറഞ്ഞാ ഈ ആ ഈ ഊ അതത് ടീച്ചർമാര് പഠിപ്പിച്ചരുമ്പോ പഠിച്ചഴിഞ്ഞാ ആവോരു അവര് നമുക്ക് പറഞ്ഞരുമ്പോ തന്നെ നമക്കൊരു ഒരു പണ്ടത്തെ കാരൊക്കെ ഇപ്പാജിങ്കി ചെയ്യുമ്പോ നന്നായിട്ടു നൊസ്റ്റു ഓടിത്തിങ്കിങ്ങരുന്നുണ്ട്
അതെ അതെ നമ്മള് ചെലപ്പോ ദാ നമ്മടെ സ്കൂൾ ജീവിതത്തിലൊക്കെ പല ടീച്ചർ മാർടെമ്മള് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും ഈ ടീച്ചർ എന്തരാ അടിക്കണേ ടീച്ചറെന്താ ഇങ്ങനെ ടീച്ചറിന്റെ ലൈഫ് ടീച്ചറിന് എന്ത് സുഖം തോണവരെയൊക്കെ ചെയ്യ അങ്ങനെ കുറെ ടീച്ചർമാരക്കെ കുറ്റം പറഞ്ഞ അങ്ങനത്തെ കുറെ അനുഭോണ്ട് അപ്പ ഇന്റെ ഫ്രണ്ട്സ്‌ഗ്യാങ്ങിലും ഒക്കെ ഉണ്ടാവും ടീച്ചറൊന്ന് വെറുതേ ഇരുന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് ഏ പക്ഷെ നമ്മള് ഓരോ അതിന്ന് ആഹ് പ്രായത്തില് നമ്മള് ചിന്തിക്കാനായിട്ടില്ല ഇപ്പ ഇങ്ങനെ ചന്തിക്കുമ്പളാണ് മനസിലാവണത് ഒരു എത്തറ നിസോടത്തായിട്ട് ഈ കു കുട്ടികളെ എവിടെങ്കിലെത്തണം ഇന്ന കൊണ്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണം എനിക്ക് അവരിൽ അഭിമാനിക്കണംന്ന് പറഞ്ഞിട്ടാണ് ഈ ടീച്ചർമാർ ചെയ്യണ ഓർക്കിപ്പം ശമ്പളം കിട്ടാനെന്ത് ഞ് ഇങ്ങന്നെ പഠിപ്പിക്കണം ന്നൊന്നില്ല ഓര്ക്ക് ക്ക് വന്നിരുന്ന് പോയാൽ തന്നെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കും ഞാനക്ക ഗവൺമെന്റ് സ്കൂളിലാ ഫുള് പഠിച്ചേ ഏ പക്ഷെ ഒരു അത്ര ഹാ ഹാർഡ്വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കില്ലന്നുള്ളതാ ഒരു കാര്യത്തില് നിക്ക് ഇപ്പളും ചെറീയ സങ്കടം
ത്താനീ ഈ പറഞ്ഞത് ഞാൻ യോജിക്കണ് കാരണം എന്താ വെച്ചാ ഒരു ടൈമില് നമ്മളോട് ടീ ച്ചററി ഓരോ പാഠഭാഗങ്ങള പറഞ്ഞഞ് തരും അതിെന്റെ ഒരു നാൾ വരുമ്പോ ഇ ക്ക് മനപ്പാടാക്കി വരണ് അല്ലങ്കി ഇതൊക്കെ പഠി ച്ച് വര്ണ ഞാ നളെ കൊസ്റ്റൻ ചോദിക്കു ന്നറി നമ്മൾ എന്ത് ചെയ്യും ചെൽപ്പ പഠിക്കത്തില്ല അടുത്ത ദിവം വരുമ്പോ ചോദ്യം ചോദി നമ്മളെന്തെയ്യും ന ഉത്തരം പരമ്പരയല്ലാം നമ്മക്ക് അടി കിട്ടും ചിലപ്പ നാ രണ്ട് അടിക്ക് കിട്ടും ലപ്പ മൂന്ന് അടിയൊക്കെ കിട്ടും പക്ഷെ ആഹ് ട്ടയ്മില് നമ്മ എന്തെയ്യും നമ്മള് ടീച്ചർമാരെ നന്നായിട്ട് മൈഡില് ഇതി പറ വട്ട അ എടീച്ച നമ്മ രോന്നോ റ്റ ടീച്ചറെ മനസ്സിൽ ഇപ്പ നമുക്ക് വണ്ടൊക്കെടക്ക വണ്ട ഒക്ക ഓടിച്ച് പോക ടീച്ച തന്ന ടീച്ച ഒന്ന് വണ്ടിടിച്ചിരുന്നങ്കിൽ നമ്മള കൊറേ പണ്ട് അങ്ങനൊക്കെ കൊറ തിങ്കിത് അറിയാത്തൊരു കുട്ടിയാണ് കുട്ടി മനസ്സിലേ നമ്മളങ്ങനെ പണ്ട് കുറേ തിങ്കിത് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പ അതക്കെ തിങ്കിയുമ്പ ത നമുക്ക് ഒരു ഭാഗത്തെ ഒരു നിലയില ഇ വേണ്ടിയ അവനക്കെ അങ്ങൊക്കെ പറഞ്ഞേ അ നമ്മളൊക്കെ പല പാടാക്കാതിെരുന്നപ്പ ടീച്ചർമാർക്ക് എന്താ നമ്മക്ക് മ പട ടച്ചർമാർ ടീച്ചർമാർക്കത് നമ്മ നല്ല നിലയിൽ എത്തണം നല്ല മാർക്ക പാമ്മ ചെയ്തി പക്ഷെ നമ്മൾ എന്ത് ചെയ്യ ചെയ്യും അവര് നമ്മള് വെറ നമ്മരു ദേഷം കൊണ്ട് നമ്മ തല്ലി നമ്മ ദേശംോാണ് അത്രയും അധികം പഠിക്കാൻ പഠിച്ചുരാൻ പറയുന്ന എന്നൊക്കെയന്നെ ീച്ച വേ ീച്ചർ മാറ സാധാ നമുക്ക് വേണ്ട പഠിട്ട ടീച്ചർമാർ അവര് പഠിച്ചോല്ല നോേണ്ട ആവശം കൂടില്ല അവർ അവർക്ക് ഗവൺമെന്റ് കൊടുക്കും അവർക്ക് ഒരു വർക്ക് ചെയ്ത് മാത്രം മതി പക്ഷെ അവര് നമ്മളെതിന് കുറ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കൊറേ ലേറ്റ് ആകും
അതെ ഞാനിപ്പോ ചിന്തിച്ചു പോണം ആ കാലത്ത് നമ്മൾക്ക് അത് മനസ്സിലാക്കിരുന്ന എന്നുണ്ടെങ്കില് നമ്മൾ എത്രയോ വെച്ച ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടാവും അത് നമ്മള് ഫുൾ ടീച്ചർമാര്നിമീസ് ആയിട്ട് രെ കാണുന്നേ അന്ന് നമ്മളിതൊക്കെ തിരിച്ചറിഞ്ഞിര എന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി ആട്ട് പഠിച്ച ണ്ട നിങ്ങളെ ജീവിതത്തിൽ നിെ സ്വാധീനിച്ച ടീച്ചർ മര അങ്ങനെയൊക്കെ ഉണ്ടോ
സത്യം പറഞ്ഞ കുറെേ ടീച്ചർമാര കാരണം ഒന്നാംാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ ടീച്ചർ എനിക്ക് ഒരിക്കലും വറക്കാൻ പറ്റില്ല ഒരു അർച്ചി ടച്ചറി ടീച്ചർ പേര് ീച്ചറ നല്ല തടിച്ചൊരു ടീച്ചർ നല്ല പാപ ടീച്ചർ നല്ല വെ ടീച്ചർ ടീച്ചർെയിലൽ രാവിലെ വന്ന കഴിഞ്ഞാൽ തന്നെ എല്ല ആ ഒരു ടീച്ചർ എൽ പോലുംേച്ച് പറയാൻ ശ്രദ്ിച്ചിട്ടില്ല നമ്മള ഇനി ഒന്നാം ക്ലസ്ിലയതൊണ്ട് അങ്ങന ിയല്ല പക്ഷെ നമ്മള് ഫസ്റ്റ് ഡെയിലി രാവിലെ ടീച്ചർ ടീച്ചർ കയറി വരുമ്പോ തന്നെ എല്ലാരും ചിരിച്ചും കൊണ്ട് എല്ലാവർക്കും സുഖമല്ലേും എല്ലാവരുടെ അടുത്ത് നമ്മളിപ്പോ ഫുഡ കഴാരിക്കോ ീച്ചർ അടുത്തക്ക് വും പ്േറ്റ് നോും ആങ്കലും പ്േറ്റ ഫു് കുറവുണ്ടോ കണം നമ്മ ഒന്നന്ന്സംഠിക്ക്പടി എല്ലരുംകൊണ്ടവരാ മാരും അികംറു കഞ്ഞൊും ടി സ്കൂള കഞ്ഞുണ്ടെങ്കിലും ഈ രണ്ടാം ക്ലാസ് തുടങ്ങിട്ടക്ക എല്ലും കഞ്ഞൂടി ആ സ്കൂത്ത കഴഞ്ഞേക്ക് അന്ന് എല്ലാവും ഫു് ഉണ്ടോ പലേറ്റ പോയി നോക്ക ആങ്കും ഫുഡ് കൊണ്ടോോ കൊണ്ടോത്രല്ല കിട്ട അ എന്നൊക്കെ ഞാനിതൊെ ഇപ്പ തന്നെന്നെ തിങ്കങ് തിങ് ചെയ്യാൻണം ഇപ്പോഴും ടീച്ചറെ ഞ തിങ് ചെയ്യാൻണണംടച്ചർ അന്ന് എല്ലാരും അയും സ്വന്തം മക്കെ പോലെതിരുതി ടച്ചർ നമ്മ കണ്ടിട്ടുണ്ടായിരുന്നു ടീച്ചറെ പഠിപ്പിച്ചു തരതാണ് ഈ പോലും പണ്ടൊക്കെ ഒന്നമളക്കെ ഒന്നാം ക്ലസിൽ പഠിക്ക്പോ നമുക്ക്ല്ലാ സബ്ക്ും എടുത്തട്ട് ഒറ്റ ടീച്ചർ ആരിക്കും കാരണം ആ ടീച്ചർ ഒക്കെ ആട്ടക്ക്നസിലാവും ചെയ് ഞ ഞാാനന്താച്ചാ അഞ്ചാംക്ലാസ വൊ ാൻല്ലൊരു പിപ്പിയായിരുന്നു പക്ഷെ അറ ക്ന് ശേഷം ലോ അവറേജ ഒെ പോയി പക്ഷെ അതൊക്കെിക്കുമ്പോ നമുക്ക് ഒരു മ ഒരുൂന്യസ് റ്റവും ഭയങ്കര ആ പണ്ടത്ത ക ഇനി തിരിച്ച കിട്ടല്ലോ ഒൊക്കെളയിക്കുമ്പോൾ ഭയങ്കര വിഷ്ടമായിട്ട്രുന്നു
അതെ എന്റെ ജീവിതത്തില ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറട്ട ത്ര പാടി ഞാനാ ഹ് നിങ്ങളെ പോലെത്ര പഠിപ്പൊന്നു ല്ലേനി ഫുള്ള് ങ്ങനെഗവൺമെന്റ് സ്കൂളത്തെ കുട്ട്യേളെ അറ്യല്ലോ നടക്കുന്നു ളൊ ഇല പക്ഷെ ഇൻക്ക് കൈയുണ്ടന്ന് മനസിലാക്കിന്ന് എന്റെ ടീച്ചർമാരാണ് ഉം അത് എാം ക്ലാസ്ന്നെ എനിക്ക് മനസ്സിലിട്ടുണ്ട് പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല ആ സമയത്ത് പക്ഷെ ടീച്ചർ എന്നിലും ഒരു കഴിവ് കണ്ടിണ്ട് ഇപ്പോഅഞ്ചാം ക്ലാസ്ന്ന് ഞാനൊരു കഥ എഴ്‌തിണ്ടോ കഥ ചെയഴുതാൻ പറഞ്ഞതാണ് പക്ഷേ ആ കഥ കണ്ടിട്ട് എന്റെ ഒരു ടീച്ചറെ എന്തോ ഭയങ്കര സന്തോഷിച്ചു യത് ഇവനിലൊരു എഴുത്തുകാരന് ണ്ട് എ അങ്ങനെക്കെ പറഞ്ഞിട്ട് ഏ നമ്മുക്കെപ്പോളത് കളി പിന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അത് ടീച്ചർ എന്നിലരു കഴിവ് കണ്ട് എന്ന്ള്ളത് ഉം അങ്ങനെ ചെല ടീച്ചർമാരുണ്ട് നമ്മളില് വിശ്വാസം അർപ്പിച്ചിട്ട നമ്മക് നമ്മള വിശ്വാസം പോല ഉണ്ടെങ്കിലോ നാലാം ക്ലാസിൽ നിന്ന് ഞാ എൻ എസ്സ സ് എഴുതാൻ വേ ഇൻക്ക് പോലു അറീല എന്ത്നാണ് ഇല്ലെ ല കൊണ്ടോയത് ഏ കാരണം നമ്മളങ്ങനെ കളിച്ചട്ക്ക്ണ ഒരു പ്രായാണ് ഏഹ് ചിന്നെല്ല സുഖേത കൊണ്ടോയി ഏലെസെസ്റ്റിൽ ഞാനൊന്നും പഠിച്ചോന്ന്ന്ന്ല്ല പക്ഷെ അ കൊണ്ട് പോയി ടീച്ചർ എന്നിലേത് കണ്ടു ഇക്ക കൈവിട്ട് എന്ന്ള്ളത് എഹ് അത്പ്പൊ ഇൻക്ക് മനസ്സിലാവ്ണ്ട് വലുതായപ്പോ എനിക്ക് പലതിനും സാധിക്കുന്നുണ്ട് അന്നാ ടീച്ചർ അത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചിന്തിക്ക നമ്മളും ടീച്ചർമാരോ രക്ഷതാക്കളൊക്കെ ആവാൻള്ളോരാണ് അപ്പ നമ്മളെ കുട്ട്യേളെ കാര്യങ്ങളിൽ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് ഓരോ ബോധവന്മാരായികഴിഞ്ഞാൽ അത് നമു എത്രത്തോളം എ എഫക്റ്റീവ് ആയിട്ട് മാറുന്നുള്ളത് ഞാൻ ങ്ങനെ ആലോയ്ചോ ക്കേരുന്നു അ മ്മക്ക് കുറെേ ആൾക്കാരെ ജീവിതത്തിൽ ഇ ണ്ട നമക്ക് മിസ്സായി പോയതൊന്നും നമ്മുടെ മക്കൾക്കും അതുപോലെ നമ്മളെ പഠിപ്പിക്കാണെങ്കിൽ അവിടുത്തെ കുട്ട്യേൾക്കും മിസ്സ ഒരു ചിന്ത ഏ അത് ഭയങ്കര അത്യാവശ്യണെന്നാണ് എനിക്കതിൽ മനസ്സിലായത്
സൊത്ത് സൊത്ത് എനിക്കിങ്ങനെ പ കുതി കിട്ടിംങ്ങ് ടീച്ചർമാരെക്കെ ഓൽ കുറിച്ച് ചിന്തിക്കു ണോൽക് വേറെ സംഭവം റ്ഞ്ഞരുംനമ്മള ഈ എക്സാമിന് മാർക്കൊക്കെ കൊറ്ഞ്ഞെയ്നമ്മൾ തോറ്റിരിക്കുന്ന സമയത്ത് ഞാനൊക്കേറ്ഞ്ഞ ഒരു ആറിലൊ ഏ ഴിലൊ പഠിക്കുമ്പം നമ്മൾ ഞാൻ ഇപ്പോല ഒരുപത്ത് വിഷയ്ണ്ടെങ്കിഒരു എട്ട് വിഷയം ഏഴ് വിഷയം ആറ് വിഷയൊ തോറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ എക്സ് നമ്മള് മീറ്റിങ്ങ് നെ മമ്മൾ പേടിക്കും നന്നായിട്ട് പേടിക്കും കാരണം ടീച്ചർ നന്നായിട്ട് കുതിരിച്ചത് മീറ്റിംഗി മുന്നേ തന്നെ പറിയ്ണ് ഇങ്ങളെ വാപിമ്മീം വര് ബാക്കി ഞാൻ കാണിച്ചര നിങ്ങളൊക്കെ പഠിക്കാ വെയ്യൽ പിന്നെ എന്തിനാ സ്കൂളോട്ട് വരുന്നേ വേറെ വല്ല പണിക്കുമ്പോ കൂടുന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ മീറ്റിങ്ങിന്റെ അന്ന് എൽ നമ്മൾ നമ്മ വാപ്പൊക്കെ മീറ്റി ങ് ഉമ്മ മീറ്റിങ് ചെല്ലാണെയ് ടീച്ചർ ആദ്യം പറിംഇതാ ഇങ്ങളെ കുട്ടിയ്ടെ മാർക്ക് ഇവനങ്ങനേ ണിങ്ങനെണ് ആദ്യം പറയും പക്ഷെ അയ്ന് ശേഷം ടീച്ചർ ഒരു കാര്യം പറിം ഇവന് പഠിക്കാല്ല ബുദ്ധികൊട് ഓനത് പ്രയോഗിക്കായിട്ടാണ്ക്ക ഒരു ഡയലോഗ് അടിക്കും
ഹ് ഹ്അതെ അത് നമ്മക്കൊരു സമാധാനാണ്
ആഹ് വീട്ടുകാരൊന്ന് ഓക്കെ ആക്കും നമ്മള് അത് നല്ലോര് സത്യം ഞാനൊക്കെ നന്നായി്ട്ട് പേട്ചൊരവസ്ഥ പക്ഷെ ടീച്ചർ അവസാനം പറയും ഇവനൊന്ന് പഠിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇവൻ പഠിക്കാണ്ട് നിങ്ങള ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ അവൻ പഠിച്ചു ചോളും എന്നൊക്കെ പറഞ്ഞു കാരണം കാരണം എട്ട് പത്ത് വിശവിഷയത്തിലും എട്ട് വിശയവും തോറ്റു
ഉ അതെ അതെ അതെ നങ്ങക്ക് മനസ്സിലാവണ്ട് ഉ ഞാനിപ്പ എന്റെ അനിയന്റെ പോരന്റ്സ് മീറ്റിന് ഇ പാരരന്റായിയി പോയിരുന്നു അപ്പോഅവന്റെ ടീച്ചർ ഇതപോലെ ഓരോ കുട്ടികളോ എത്രയോ കച്ചറകളാണ് നമുക്ക് പക്ഷെ ഓരോ രക്ഷിതാക്കളോടും ആ ഒരു മാന്യതയിലും ഇതിലൊക്കെയാണ് സംസാരിക്കണേ നമ്മളിങ്ങനെ ചിന്തിക്കണ ഈ ട്ടി എങ്ങനെയാണ് ഈ പാരൻസിനെ എങ്ങനെ യാണ് മാനേജ് ചെയ്യണ എന്നുള്ളത് ഉ അതേമാതിരി ഓരോ കുട്ടികള അതിനനുസരിച്ച് ചെയ്യണത്ഏ നല്ലപ്പാടാ നമ്മള് ഇപ്പോഴാണ് അതൊക്കെ വില മനസ്സിലാക്കണ്ട്
ആണോ നമ്മള് കൊറെ ലേറ്റ് ആയി നമ്മൾ അവരുടൊക്കെ ഒരു വാല്യു മനസ്സിലാക്കൻ കുറച്ച് ലൈറ്റ് ആയി കാരണം പിന്നീട് നമുക്കൊരു അവര് അവരൊക്കെ വി ഇട്ട് കഴിഞ്ഞഞ് പോകുന്നതിനു ശേഷം നമ്മക്കൊരു വലിയൊരാളായതിനു ശേഷം നമുക്ക് മനസ്സിലായത് അന്ന് അവർ പറഞ്ഞത് ശരിയായിരുന്നു അന്ന് നമ്മള് കേ കേൾക്കൊണ്ടില്ല നമ്മളത് ഒരു ല്ലാതെ ഒഴിവാക്കിക്കളഞ അവസ്ഥയായിരുന്നു അന്ന് പക്ഷെ ഇപ്പ തിങ്ക് ചെയ്യുമ്പോ തോന്നു അന്ന് പറഞ്ഞ ശരിയായിരുന്നു അവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ് മാതാപിതാ ഗുരു ദൈവം എന്നാണ് ദൈവത്തിനേക്കാൾ മുമ്പാണ് ഗുരു അപ്പൊ അതിനൊക്കെ അത്ര വാല്യൂ കൊടുക്കണം എന്നാണ് പക്ഷെ ഇപ്പൊ അതാലിക്കുമ്പോ ഭയങ്കര ഒരു സംഭവമാണ് ഒരു മിസ്സിംഗ് പോലെയാണല്ലേ
അതെ നമ്മുക്ക് എങ്ങനെങ്കിലും ടീർമാരെ അല്ലങ്ക അന്ന നമുക്ക ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഇനി അതിൽ ടീച്ചർമാരെ കാണ അങ്ങനെൊക്കെയാണെന്നുണ്ടെങ്കില്
ആ സത്യം ഞാൻ കാണാറുണ്ട് ആ ഞാൻ പണ്ടത്തെ ടീച്ചർമാർക്ക ഇടക്ക വച്ച് കാണാറ് കാരണം എൻറെ അടുത്തല്ല സ്കൂളിലൊക്കെ കാരണം നമു ാ പക്ഷെ ഇപ്പോും റെസ്പെക് കൊടുക്കറണ്ട് കണ്ടേെിരിക്കും ക്കും എന്നോട് ഇങ്ങോും സംസാരിക്കറ സ്പക്ട് നമ്മ കൊടുക്കണ്ട അത് കൊടുാം തെറ്റി ന്റെിപ്പോൾ കാരണം അവരെപ്പോഴും നമ്മള പേര്റിയ നമ്മള ാര ഞാനും എനിക്ക് ഇരുപത്തഞ്ചു വയസ്സായി പക്ഷെ അഞാൻ അഞ്ാം ക്ലാസ് പിക്കും പഠപ്പിച്ച്ന്ന ടീച്ചർ ഇപ്പ നമ്മളെ പേര് വിളി ക്കന്നിണ്ടെങ്കിൽ ആ ടീച്ചറ് നമ്മളിപ്പെ അറിഞ്ഞ് ത ത്രി അറീണതോണ്ടല്ലേ ഒരറബിക്കിന്റെ ടീച്ചറുണ്ട് ആ അ അതൊക്കെ കാണിക്കുമ്പൊ നമുക്ക് നല്ലൊരു സന്തോഷള്ള കാര്യാ നമ്മളത്രി ഓർത്ത് വെക്കണന്നിണ്ടെങ്കി ഒരാൾ ഒരിക്കൽ പോയിട്ട് പ ത്ത് രണ്ടായിരം മൂവായിരം പേരൊന്നും ഓർത്ത് വെക്കൂല ഒരു ടീച്ചർ ആ പേര് നമ്മള് ഓർത്ത്ക്കണണ്ടെങ്കിൽ നമ്മള അവരെ മനസ്സിൽ ഇടം പിടിച്ച ഒരാള വക്കത്തില്ലേ
അതെ അതോണ്ടെന്നേണ് ഏതായലും ടീച്ചർമാരെ കുറിച്ച് സംസാരിക്കാണെ കൊറേ സംസാരിക്കാണ്ട് ഉ കൊറേ അനുഭവങ്ങളും ഇതൊക്കായിട്ട് നമക്ക് പിന്നെ സംസാരിക്കാ വിശദായിട്ട് അ അതെ അതെ അതെ ശരിയെന്ന ബൈ
ശ